ആ പറയെ
ആഹ് പിന്നെ ഓ ഫിസിയോതെറാപ്പി ചെയ്യ്ണ്ടോ
ഇല്ലല്ലഅയിന്ന് പോണം എന്നൊക്കെ പറഞ്ഞിനി അതിന്റെ ഇടയിൽ പനി ടോൺസസ് ഒക്കെ വന്ന് ഇപ്പോ ആകെ
ആഹ് ആഹ് ഇതിന് മുമ്പ് സോ ഇയ്യ് ഇന്നാള് പറഞ്ഞിരുന്നില്ലേ സ്വയം എണിറ്റ് ഇരിക്കുന്നുണ്ട് എന്നൊക്കെ
അതൊക്കെ ഓക്കെയാണ് ഇപ്പൊ പക്ഷെ കാലും കണ്ട്
നിക്കാനുള്ള നരു കപ്പാസിറ്റി ആയിട്ടുണ്ടാവൂല്ലലെ അല്ലേ
ആഹ് ആഹ്
ആടോ
അതായിട്ടില്ല ബാക്കിയൊക്കെ ഓക്കെയാണ്
ആടോ കാക്കാന്റെ മക്കൾ എത്രയ്ലാ പഠിക്ക്ണം ഇപ്പോ
ഒരാളല്ലേ ഉള്ളൂ
ആഹ് ആഹ് ആഹ് ഒരു ആൺകുട്ടിയള്ളൂലലേ ഓൻ എത്രയിലാ ആഹ് പഠനം കഴിഞ്ഞീണ്
ആഹ് പഠനം കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞ്
തന്നെ
ഇപ്പൊ മെക്കാനിക്കിന്റെ ഇതിൽ പഠിച്ചാൻ പോയിക്കാണ്ട് ഇപ്പോ
അവിടത്തന്നെ
ഇവിടെ ഒതുക്കങ്ങ അല്ല ഞങ്ങളെ ഇവിടെത്തന്നെ
ആഹ് ആഹ് പിന്നെ
പിന്നെ എന്തേക്കെ
പിന്നെന്താ ഇങ്ങനെ പോന്ന് സുഖാണ് പിന്നെ താത്താന്റെ ഒക്കെ വിശേഷം എന്താ
സുഖായിട്ട് ഇരിക്ക്ണു മോളെ വെല്ലൊക്കെ ഇണ്ട് ഇനി മോളെ കല്യാണം ചെക്കൻ വരാന്നൊക്കെ പറയണ്ട് നോക്കണ്ട നോക്കാണ്ട് കല്ല്യാണം
താത്താന്റെ മോള് കല്യാണ ആവാനായി
ആഹ് പറഞ്ഞിട്ടെക്കണല്ലോ
തന്നെ
ഉം ചെക്കൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ പിന്നെ ഇപ്പോ നിക്കാ ഒക്കെ ചെലപ്പണ്ടാവ ഇക്കാരം
എൻഗേജ്മെന്റ് കയിഞ്ഞതാ
ഒന്നും കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ അങ്ങനെയൊന്നല്ല ഓനും ഓന്റെ അമ്മേകൂടി വന്ന് കണ്ടുപോയി
ആഹ് ആഹ് തന്നെ ചെക്കന് എന്താ ജോലി
ഓൻ പോയിക്കണ്
ഗൾഫില
ആഹ്
ഏഹ് അപ്പൊനി വന്നാ കല്യാണം ഇണ്ടാവുല്ലേ
കന്നെ നിക്കയിച്ച അവൻ പറയണ്ട് നിക്കഹയിച്ചണം ന്നൊക്കെ പറയണ്ട്
ഏഹ് ഏഹ് ഇപ്പൊ കൂട്ടിക്കൊണ്ട് പോന്നില്ല
ഇനി എന്താ അറിയില്ലേ ഇനി വാപ്പ വന്നെങ്കിലേ ഇപ്പ നടക്കോള്ളൂ
ആഹ് ഒള്ളുപ്പ ഗൾഫിലാ
ആഹ് പോയിട്ട് ഏഴോല്ലായി
ഹാ ഏഴ് കൊല്ലായിട്ട് ഇതരെ വന്നിട്ടില്ല
വന്നിട്ടില്ല കടായിട്ട് പോയതാണ്
ആടോ അതിന്റേതായ പ്രയാസങ്ങള് ഒക്കെ ഒണ്ടാവുല്ലേ ഇനിയിപ്പോ വരുന്നൊണ്ടാ
ഒന്നും ആയില്ല എന്താന്നും അറിയത്തില്ല
ആഹ് ആഹ് ആഹ് പിന്നെ
പിന്നെത്ത
പിന്നെന്താ നല്ലത് സുഖാണ് ഇങ്ങനെ പോന്നു
ഉം എന്തായി പരിപാടിയൊക്കെ നി സ്കൂളി പോണില്ല ജോലിക്ക് പോണില്ല
ഇല്ലല്ല ഞാപ്പൊ രണ്ട് വർഷായിട്ട് പോവല ഇല്ല ഞാൻ എനിക്ക് അലർജീന്റെ പ്രശ്നങ്ങളൊക്കെ പാടുണ്ടായിട്ടെയ് തുമ്മലും ചോമേം ശ്വാസമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടേ ഇപ്പ പോവലില്ല ഇപ്പൊ ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കണം
ഉം
ഉം ഓൺലൈനായിട്ടൊക്കെ ചെറുതായിട്ട് ഇങ്ങനെന്തെങ്കിലും ഒക്കെ ഇങ്ങന ചെയുന്നുണ്ട് വല്യ കൊഴപ്പ ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ പോന്നുണ്ട്
ഉം
പിന്നെ
ഉം എന്താ അടുത്ത വർഷം പോവണ്ടോ ജോലിക്ക് നോക്കണ്ടോ
നോക്കട്ടെ ഒറപ്പൊന്നും ആയിട്ടില്ല ഇങ്ങനെ വെയ്യാത്തൊരു ഇതാവുമ്പൊയെ പിന്നെ കൊറച് ദിവസം വീട്ടില് ഇരുന്നാലേ മടി പിടിച്ചല്ലോ
അങ്ങനെ കണ്ടിന്യൂ എയ്ത് പോയ പോയാ പോരേ ന്നോ?
ആഹ്‌ അങ്ങനെ പോവാണെങ്കിൽ കൊഴപ്പല്ല്യേര് ന്ന്. ഇപ്പമ്മള് ഒരു വർഷൊക്കെ വീട്ടിലി ര് ന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മ ക്ക് മടിയായി പോയി.
ഏഹ്‌
ഇപ്പൊ ഇപ്പ പിന്നെ വല്ല്യ കൊപ്പല്ല്യ മറ്റേത് ഇങ്ങനെ ചുമയും ശ്വാസം മുട്ടൊക്കെ ആയ കാരണം കൊണ്ട് ഇങ്ങനെ നിർ തിയതേര്ന്ന് ഇങ്ങനെ അനിപ്പോ പോ അതെ ഇനി പോക്ക് തുടങ്ങിയാൽ പിന്നേം സ്റ്റാർട്ടാവോ ന്നുള്ളൊരു പേടീല് ങ്ങനെ നിക്കുവാണ്. ഇപ്പ ങ്ങനെ വല്ല്യ കൊഴ് പ്പല്ലാതെ ങ്ങനെ പോവ്‌ണ്ട് അപ്പനി പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും ന്ന്ള്ളൊരു പേടിയിലാണ്.
ഐഡിയ ല്ല ലെ
അതെ അതെ പ്പൊ ങ്ങനെ വല്ല്യ കൊഴപ്പല്യാ മറ്റത്. നമ്മളെ ഇൻ ഹൈലർ അടിക്കും വേണം. മൂക്കിലടിക്കണ സ്പ്രേയും അടിക്കണം ന്നാലും നമ്മ ക്കൊരു മാറ്റം ഇല്ലാത്തൊരു രീതിയിലേ ര് ന്ന് അപ്പൊ പിന്നെരു വല്യ ധൈര്യല്ല ഇപ്പൊ പോവാന്.
ആഹ്‌.
പിന്നെ ങ്ങനെ. നമ്മള് പോയി ജോലി ട്ക്ക അത് ഫുള്ള് ഡോക്ടർക്ക് കൊണ്ട കൊടുക്കന്നുള്ള അവസ്ഥേ ര് ന്ന്. ഏതായാലും.
ക്യാഷും മാണ്ടലേ എർങ്ങാന്.
അതെ. നമ്മളൊന്ന് ഡോക്ടറേ കാണിക്കാൻ പോയാ തീർന്ന് നമ്മളെ അടുത്തുള്ള ക്യാഷ് മുഴുവനും.
ആഹ്‌ അതെ.
ഉം
ഞാൻ പ്പൊ രണ്ട് മൂന്നട്ടം കണ്ണിനും. ഇപ്പ ചെക്കനെ തൊലിക്കുന്ന ഒക്കപാടെക്കയിട്ട് ഇപ്പ ള്ളഹ് കഴിഞ്ഞ് കഴിക്ക
അതെ അതെ അതാണ് അസുഖം ഇല്ല ന്നുണ്ടെങ്കി നമുക്ക് എത്രയും ഇങ്ങനെ ക്യാഷ് എത്തി പോകും അസുഖം വന്ന് കഴിഞ്ഞാ പിന്നെ. ക്യാഷ് എവ്ട്ക്കാ പോവ്വാന്ന് അറീല അഞ്ഞൂറ് രൂപ ട്ത്താ പിന്നെ. ഒരു രൂപയും ബാലൻസ് ഇല്ലാത്ത അവസ്ഥയാണ്. പിന്നെ
പിന്നെന്ത്‌ ഉം
പിന്നെന്താ ങ്ങനെ പോക്ന്ന് സുഖാണ് കൊയ്പ്പൊന്നുല്ല. കൊറവ്ണ്ടോ ന്നട്ട് ചെക്കന്?
ആഹ് ന്നലെ ബിയൂസി ആയിട്ട് ഇന്നലെ കാൺച്ച്ട്ടല്ലേ ഉള്ളൂ.
ആഹ്‌ ആഹ്‌ ആഹ്‌ മരുന്നും കാര്യങ്ങളൊക്കെ ശെരിക്ക് ചെയ്തോക്ക്.
മാറി ക്കിട്ട്യാ മതി ചന്തിമ്മേ ആകെ. അടിയാളാണ് മുറിന്റെ കലകളാണ് ഔടെ.
അതെ അതെ
പിന്നെന്തൊക്കെ?
പിന്നെന്താ നല്ലത് സുഖായിട്ട് പോവുന്നു. പിന്നെ എന്താ മ്മാന്റെ വിശേഷം?
എങ്ങനാ?
എന്താ മ്മാന്റെ വർത്താനം ന്നോയ്ക്കാ ക്കാ സുഖല്ലേ?
എന്താ സുഖായിട്ട് പോണു കൊയ് പ്പെതുല്യ ങ്ങനെ. രാവിലെ ആണു വൈകുന്നേരം ഉം ഉം കൊഴപ്പൊന്നില്ല
ആഹ് ആഹ്
മയായിട്ടേയ് എന്താന്നെ മയാ
എവിടെ മഴ ഇന്നലെ രാത്രി മുതലല്ലെ ഇപ്പോ മഴെയ്തിട്ടുള്ളൂ ഇല്ലെങ്കി പിന്നെ എപ്പോഴെങ്കിലും ഇടയിലൊക്കെ ഇങ്ങനെ പെയ്യുന്നതല്ലേള്ളൂ മഴ വളരെ കുറവല്ലേ നമുക്ക് ഉം
അവിടെയും ഇവിടേം താ ഓരോ ഉരുൾപ്പട് തൊക്കെ
അതെ അതെ നമുക്കും മഴ വളരെ കുറവാ ചിലര് ഏ സ്ഥലങ്ങളിൽ നല്ല മഴയുണ്ട്
നമുക്ക് എപ്പോഴെങ്കിലും ഇപ്പൊ മഴ ഇങ്ങനെ പെയ്താലും നല്ല ചൂടാണല്ലോ
എങ്ങനെ
മഴ പെയ്താലു നല്ല ചൂടണ് പറയാ
ആഹ് ചൂടണ പോണില്ല അതെന്താ?
അതെ ചൂട് മാറുന്നില്ല അയിന് അതിനുള്ള മഴ പെയ്യുന്നില്ലല്ലോ എപ്പഴെങ്കിലൊക്കെ ഒന്ന് മഴ പെയ്തെങ്കിലല്ലോള്ളൂ
കട്ടിക്കഴിഞ്ഞ തണുപ്പുണ്ടെന്ന് ഒന്ന് മഴ നിന്നാ ഭയങ്കര ചൂടുാണ്
അതെ അതെ ഇതിപ്പോ ഇവിടന്നും മഴ പെയ്താലും തണുപ്പില്ല വീട്ടിന്റെ അകത്ത് നല്ല ചൂടാ
ഉം ഒരു തണുപ്പൊന്നുംല്ല ആ പെയഴ്യുമ്പൊ ഒരു തണുപ്പ്ന്നല്ലാതെ മയനിന്നയിഞ്ഞാ ചൂട് ആഹ ആ് ഇരിക്ക അത്രേ ഉള്ളൂ അല്ലാതെ ഫാനൊന്നുല്ലാതൊന്ന ഇ നിക്കാൻ പറ്റില്ല്യ റൂമിലൊന്നും
അതെ അതെ എല്ലായിടത്തെ അവസ്ഥ തന്നെ പക്ഷെയാണെങ്കിൽ നല്ല ചൂടും കാര്യങ്ങളും അങ്ങനെ ഇണ്ടായിരുന്നോ
ആ കാല
ആഹ അവസാനകുമ്പോ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും
പിന്നെന്തൊക്കെയാ?
പിന്നെന്താ നല്ലത് സുഖാണ് ആ ഉപ്പ പാടത്ത്ക്കോയിക്കണ് ഉപ്പ പോയിന്റെഷാ തോന്നണ് മഴയൊക്കെ പെര്ന്നാൾൻ്റ നല്ല മഴ പെയ്തത് എന്താ അറിയില്ല
ഉം കാക്കും പോയാണ്
അതെ അതെ ഇല്ല ഓനെ ഇറങ്ങാൻ നിക്കുന്നുള്ളൂ
ആന്തേ ഇത്ര നേരം വൈകിയേ
ഇന്ന് കുറച്ച് ലേറ്റേയ്ണ് അയിൻ്റെടെല് ആ മഴെയ്തപ്പോ പിന്നെ ഒന്നൂടിങ്ങനെ വെ്റ്റ് ചെയ്ത് നിന്ന് മഴ മാറോ നോ ക്കാ വേണ്ടീയിട്ട്
ഉം ബൈക്കും കൊണ്ടാ പോവാ
ആഹ ബൈക്കായിട്ടാ പോവുന്നത്
ഉം
അപ്പൊ ഇങ്ങനെ ഒന്ന് വെയിറ്റെയ്തതാണ് മഴ മാറാണെങ്കില് ഇല്ലെങ്കില് കാർടു ത്ത് പോവേര്ക്കും
പിന്നെന്തൊക്കെയ എന്തൊക്കെയ അടുത്ത പ്ലാനൊക്കെ
എന്ത് പ്ലാന് പ്രത്യേകിച്ച് പ്ലാനൊന്നുല്ല അങ്ങനെ പോകന്ന്
ഉം
പിന്നെ എന്തായീ ഇങ്ങളെ ഗൾഫ് പോക്ക് എന്തെങ്കിലു ആയാ? ഏഹ്?
അതാകും.
ഇൻഷാള്ളാ. പിന്നെ
വേറെന്താന്ന് ഉം. മിക്കവാറും ആവും ഇങ്ങനെ പോയാ ഒന്ന്ല്ല്യാ
എന്താ ചെയ്യാ? നമ്മള് വിചാരിക്കും പോലല്ലല്ലോ കാര്യങ്ങള്.
അതെ.
ഉം. പിന്നെ.
പിന്നെന്താ?
എന്താ അവ്ട്ത്തെ ഉമ്മാന്റെ വിശേഷെന്താ സുഖാണോ?
ആയിര്ക്കാം.
വിളിക്കലില്ല്യാ ആഹ് ആഹ് ആഹ് ഇപ്പൊ കോണ്ടാക്ടില്ല്യലേ
ഉം ഉം.
ന്ന് അവിടെ അടുത്തൊര് പെങ്കുട്ടി ചെറിയൊര് പെങ്കുട്ടി മര്ച്ച്ക്ക്ണ്.
എവ്ടേ അവ്ടേ കല്യാണഴ്ച്ചോട്ത്തോ?
ആഹ്.
ഏഹ്.
അങ്ങനെ വീട്ട്ക്കൊക്കെയ് പ്രസവിച്ചിട്ങ്ങനെ കുളിപ്പിക്കാ വെര്ന ചേച്ചീടെ മോള്.
ആഹ് എന്താ പറ്റിന്നാവോലെ.
മറ്റേ അസുഖേ തോന്ന്ണ്.
ഏഹ്. ഏതായാലും.
ന്ന്ലേ മക്കള് വലുതായിക്കാണ്ട്.
അതേ അതേ അതേ. എന്താ ചെയ്യാ? ചെറിയകുട്ടിന്നാവൊലെ.
ഇല്ലല്ല ഇരത്തി മൂന്ന്.
ചെറ്തായാലും വല്തായാലൊക്കെ കണക്കാണ്ന്നാലും ആയ് അതെ അതെ.
വെള്ളക്കെട്ടിലിപ്പൊര് കുട്ടിപ്പട്ത്ത് മര്ച്ചില്ലേ.
ആഹ് അതെ.
മുന്ന് വയ്സായെ
ഉം ഉം.
പിന്നെ.
പിന്നെന്താങ്ങനെ പോക്ന്ന് സുഖാണ് കൊപ്പൊന്നുല്ലാ.
ആഹ്
പിന്നെ
വേറെത്താ
വേറെന്താ നല്ലതെന്നെ സുഖായിട്ടിരിക്ക്ണൂ.
എങ്ങനേ?
വേറെന്താ നല്ലതന്നെ സുഖായിട്ടിരിക്ക്ണൂറയാ.
മോന്ഞ്ഞ് എപ്പളേര്വാ.
ഓന് ഒര് അഞ്ച് മണി ഒക്കാവും.
ഉം ഭക്ഷണം കൊണ്ട്പോല അതെ അവ്ട്ന്ന്ണ്ടോ?
ആഹ് സ്കൂളില്ണ്ട് അവന് ഞാൻ അല് ഇതീന്ന് മാറ്റിയല്ലോ ഗവൺമെന്റ് സ്കൂൾക്കാക്കി.
അപ്പൊ എവിടെ ഏ ഗവൺമെന്റ് സ്കൂളാ.
എ കെ എം.
കോട്ടൂര് എ കെ എം.
ഓനിപ്പോ അഞ്ചാം ക്ലാസ് ക്കായില്ലേ അപ്പൊ പിന്നെ സ്കൂള് ചേഞ്ച് ആക്കി.
അഞ്ചിലത്തിയോ?
ഉംഹ് അഞ്ചിലെത്തി. വല്ല്യ കുട്ടിയായി.
ഉംഹ്. മറ്റേ പെണ് ആങ്ങൾന്റെ പെണ്ണാേ?
ഓൾ ഒന്നിൽ ഓൾ അൽഹു.
ഉംഹ്.
ഉംഹ്.
പിന്നെന്തൊക്കെ?
പിന്നെന്താന്ന്.